ഹലോ
ഹലോ
എവിടെ അ വിശേഷം
ഉം കേക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് പറയൂ
ആഹ് ഇപ്പൊ ശരിക്ക് കേട്ടത് ഒന്ന് നെറ്റ് ഒന്ന് സ്ലോ ആയേ ഇടക്കിടക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് നെറ്റ് ചെലഭാ
ആഹ് റേയിഞ്ചില്ലേ നിങ്ങടെ അവിടെ
കഴച്ചില്ല ഇില്ലായൊന്നുമില്ല ഇനി എന്താ അറിഞ്ഞൂടാ ആഹ് പിന്നെ എന്തെക്കെ വർത്താനം
എന്താ സുഖായിട്ടിരിക്ക്
ഉം ഞാൻ നിസ്കരിക്കയാരിന്നേ പു പു പുന്നാര തിരുമാനിച്ചിട്ടുണ്ടായിരുന്നോ അതെ അത് തന്നെ കേട്ടിട്ട് പോട്ട്‌
ഇപ്പഴാ കുളിയൊക്കെ കഴിയുന്നേ
അല്ല ഞാന് തുണിയുടെ മെഷീനിന് ഒണക്കി വെച്ചായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു
ആഹ് പിന്നെ നമ്മുക്കൊന്ന് ഇതാക്കാല്ലോ അല്ലെ അയലമേല് കൊണ്ടിയിടാം
ആഹ് അതൊന്നും അപ്പെ മോൾക്ക് കൊണ്ടിയിടാൻ വേണ്ടിട്ടിട്ട് അടുത്തിനാ എങ്ങനെ
മക്കളെവിടെയാ
മക്കളെതാ മോൻ കളിക്കാൻ പോയി മോൾ അവള് കെട്ടിച്ച് കൊടുത്താണ് ഉം പേരകുട്ടിയിണ്ട് ഉം ആഹ് ഓക്കെ കുട്ടിയുണ്ട് ഓക്കെ പിന്നെ പിന്നെയെന്തുവാ ഒന്നുമില്ല
ആഹ് മോളോ മോനോ
ഉം മോള്
രണ്ട് വയസല്ലെ ആ ആഹ് ആഹ് ഏയ് നിന്റെ മോന്റെ എത്ര ചെറിയ പ്രായമായിരിക്കുമല്ലേ ഉം ചേട്ട മോൻ ഒന്ന്‌ കളിക്കാൻ പോയി ഒന്നവിടെ ടിവിയും കണ്ടൊണ്ടിരിക്കുന്നു
ഉം ടിവിയും ഫോണും അതന്നെ എ ഇപ്പൊ കാര്യായിട്ടുള്ളത് ഓൽകെ ആഹ് മഴകൊണ്ട് പൊറത്തേക്ക് എറങ്ങണില്ല ലെപ്പൊന്ന് കളിക്കാൻ പോയിട്ടുണ്ട് മഴണെങ്കില് ഇങ്ങനെ മൂടികൊണ്ട് നിക്കെയും ചെയ്യാ
വരട്ടെ ആഹ് ഇപ്പൊപ്പിന്നെ അതൊന്നുയില്ലല്ലോ
ആഹ് അതാണ് ചായാക്കുടി ഒക്കെ കയിഞ്ഞോ എങ്ങനെ
മോൾടെ പഠിക്കലെക്കെ കഴിഞ്ഞിട്ടാണോ കല്യാണം കഴിഞ്ഞേ
ഇല്ല ഡിഗ്രിക്ക് പഠിച്ചുമ്പോളാ കഴിഞ്ഞത് ഓള് പഠിച്ചോണ്ടിരിക്ക തന്നെയാണ്
ഇപ്പോഴോ ആഹ് ആഹ് ഏതാ ഡിഗ്രി എടുത്തെപ്പോ
ഡിഗ്രി കഴിഞ്ഞിക്കുണു അത് കഴിഞ്ഞ് ഇപ്പൊ ആഹ് എന്താ ടിടിസി പഠിക്കാ
ആഹ് ടി ടി സിക്ക് എന്തേലുക്കെ ജോലികളൊക്കെ വേണോല്ലോ പെൺകുട്ടികളായാല്
ആഹ് പിന്നെ
ഉം
ചോർന്നൂറ്റിന്നെയ്നു ഓൻ പഠിച്ച്
ആഹ് ഇങ്ങളവിടെ റേയ്ഞ്ച് റേയ്ഞ്ചിന്റെ ഇഷ്യൂ നല്ലോ ഉണ്ടല്ലേ എടക്ക് എടക്കെടക്കെ കേക്കുന്നുള്ളൂ ആഹ് മരുമോനപ്പൊ എന്താണപ്പോ
ഉം ഇണ്ട്ല്ലേ ആണോ ഇക്കെയാണ് അടുത്തുള്ള വാർത്തലിങ്ങനെ
കൊഴപ്പല്ല ആ കൊഴ കൊയപ്പല്ല കട്ടാക്കൊന്നും വേണ്ട നിങ്ങൾ സംസാരിച്ചോളൂ അല്ലല്ല അല്ല നിങ്ങള് മരുമോനെന്താ ജോലി.
സ്ക്കൂള്.
ആ മാഷാണോ സ്കൂളില്.
സ്കൂള് ഇല്ല പ്യൂൺ സ്റ്റാഫായിട്ടാ കേറിയത് ഇപ്പോ ഓൻ ഗൾഫി ത്തിക്ക് പോയിക്ക്ണ് അവടെ അവിടത്തെ സ്കൂള് ഓന് മുമ്പേ അവിടെ സ് സ്കൂളിലെയിരുന്നു അപ്പോ ഓല് പുതിയ സ്കൂൾ തുടങ്ങിയെപ്പോ അങ്ങട്ട് വിളിച്ചിട്ട് പോയിക്കുണു. അപ്പൊ ഇവിടെ ലീവ് എടുത്തിട്ട് ഓന് ആ ലീവ് എടുത്തിട്ട് ഓന്ങ്ങോട്ട് പോയിക്ക്ണ്.
ആഹ് ആഹ് അപ്പോ രണ്ട് രണ്ട് സ്ഥലത്തും ജോലിയാണല്ലോ എവിടെ അവിടെ വേണെങ്കി അവിടെ നിക്കാ ഇവിടെ വേണങ്കി ഇവിടെ നിക്കാം.
ഓ ഓക്കെ ഓക്കെ ഇവിടെ ലീവ് എടുത്തിട്ട് കാരണം അഞ്ച് മൂന്നൊല്ലത്തിനാ എഴുതീട്ടാ പോയിക്ക്ണ്. അത് അഞ്ചൊല്ലം വരെ കിട്ടോ.
ആ പക്ഷെ അവിടെ പോയിട്ട് സെറ്റ് റ്റായിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യല്ലല്ലോ ഇവിടെ വന്നിട്ട്‌ പിന്നെ എന്താ ചെയ്യാ വിജാരിച്ചിട്ടായിരിക്കൂലല്ലെ.
അല്ല ഇവിടെ സ്കൂളിലേർന്ന് അതോല് വിളിച്ചിട്ട് പോയതാ വിളിച്ച് വിളച്ച് വിളിച്ച്. ഇതായിട്ട് പോയതാ
ആഹ്
ഇപ്പതാണ് കാരണം ഓൻ മുമ്പേ അവിടെ സ്കൂളുണ്ടെ ന്നു ഒരേ മതക്കാരാവോണ്ടേ അപ്പൊ മേനേജർ റോസി കേറിന്നു പ്യൂൺ സ്ഥാഫ്ക്കിള്ള ഒഴിവുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ഇബടന്ന് കേറി. അപ്പോഞ്ഞോന് വന്നാല് മാഷായിട്ട് കേറും ചെയ്യാ. ന്നറഞ്ഞിട്ടേ അപ്പൊ ന്ന അഞ്ചൊല്ലം കഴിഞ്ഞിട്ടൊള്ളൂ ഇവിടൊരു വേക്കൻസി വെരാ.
ആ അപ്പ പേരകുട്ടിക്ക് എത്രയി അപ്പോ
ഓക്ക് രണ്ട് വയസ്സ്.
രണ്ട് വയസ് നിങ്ങളെക്കാക്ക എവിടെപ്പോ ദുബായിത്തെന്നെ ഇപ്പോഴും.
അല്ലല്ല ഉം ഉം ഓല് ഇബടെ എറണാകുളം. എറണാകുളം പെരുമ്പാവൂർ പറയും ഉം പെരുമ്പാവൂര് അല്ലല്ല അത് അവര് അവിടെ ഒരു ഹോസ്റ്റല് കുട്ടി പെൺകുട്ടികളെ
ഹോസ്‌റ്റല് അതിന്റെ മേൽനോ
കോളേജും ഒക്കെ കൂടി മ് ഹ് എല്ലാതും ഉണ്ട്. അല്ലല്ല ഓ അവിടുക്ക് വിളിച്ചിട്ട് പോയതന്നെ അതേമാതിരി. കിട്ടീട്ട് പോയത് അത് ഇപ്പോ അഞ്ച്‌ വർഷത്തോളം ആവാനായി.
ക്കലും കാര്യങ്ങളൊക്കെ നോക്കാനായിരിക്കുല്ലേ മാനേജർ ആയിട്ട്.
ആഹ് ആഹ്
ഉം ഉം എന്നിട്ടങ്ങനെ ഒരു മാസത്തില
മാസത്തിലൊന്നാവൂല്ല രണ്ട് രണ്ടാഴ്ച കൂടുമ്പോ അങ്ങനെയൊക്കെ വരും.
ആഹ് ആഹ്
അങ്ങനെയൊക്കെ വരും. പിന്നെ ഇപ്പൊ ഇന്നാണ് ഇപ്പൊ മുഹറത്തിന്റെ തിന്‌ വന്നിട്ടേ ചൊവ്വാഴ്ച വന്നിട്ട് ഇപ്പൊ ഇന്നാ പോയേ.
രണ്ട് നാല് ദിവസം ലീവ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ
പിന്നെന്ത്ളക്കാവ കൊണ്ട്
ആവ്ള്ളോ
ഏഹ്
ഇങ്ങളും മോനും മാത്രല്ലേ ഉണ്ടാവുള്ളൂ. വീ ക്ലിയറാ ഏഹ് ഇപ്പ എല്ലാരുംഅങ്ങേൻ തന്നെ ചെറിയ കുടുംബങ്ങള് മറ്റേതല്ലേന്ന് എല്ലാവരും ഒരുമി
ആഹഹാ നേരത്തെ ഒരാൾക്ക് വിളി ച്ചപ്പോ ആ കു കുടുംബത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷം പറയുന്ന് പറഞ്ഞ് എളച്ചി മൂത്തച്ചി അമ്മായിമ്മയും എല്ലാരും ഉണ്ട്ന്ന്
ആഹ് കയ്ചെയ്യുന്ന ഓരോ കഥകളും അവരുടെ ജീവിത രംഗ ത്തക്കെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഏറ് ഓരോ സാഹചര്യത്തിലാണ് ജീവിക്ക്‌ വേ എന്താണ് എന്നുള്ളതൊക്കെ അധികം ഒറ്റപ്പെടു തന്നെയാണ് ഒരു വീട്ടില്‌ ഒന്നോ രണ്ടോ ഏര് വന്നൊരു നാല് പേര് അതിന്റെപ്പ പൊറത്തെക്ക് എന്തായാലും ഇല്ല ഇവിടെ വിനോ ആഹ് മക്കള് ഒക്കെ ആയിട്ട് ഞങ്ങളിവിടെ അഞ്ചാറ് പേരുണ്ട് ഉമ്മിയും ഞങ്ങളെക്കെ ഒരുമിച്ച് തന്നെയാണ്
ആഹ് അത് ശരി ആ എത്ര ആളുണ്ട്
ഇവരരു മോ മോനും പിന്നെ രണ്ട് പെങ്ങന്മാരണ് അവരെ കെട്ടിച്ചോട്ത് അങ്ങനെ
ആഹ് അനക്ക്ത്ര കു മൂന്നാളല്ലേ ആഹ് ആഹ്
മറ്റേതോ ഒന്ന് ഡിഗ്രിക്ക് പടിക്കു എ ഒന്നും അത് ഒന്നാല് അങ്ങനെയൊക്കെ പോന്നുണ്ട്
ആഹ് ആഹ് മുത്തതാണോ പെണ്ണ്
മുന്ന് ആങ്ങുട്ടികളാ
ആഹ്
ഉം
പെൺ കുട്ടികളില്ലല്ലേ
ല്ല നമ്മള് വാണന്ന് ആഗ്രഹിച്ചട്ട് കാര്യം
അതില്ല അതല്ല നമ തരാനുള്ള തന്നെ തരുള്ളൂ ഏതിലാ ആണേലും പടച്ചോ നന്നേ തന്നെ ഹൈറ മറക്കത്തുള്ളൂ
അത്രേ ഉള്ളൂ അപ്പയേ ഇനി എന്തായാലും മരുമക്കൾ വന്ന് നമ്മൾ മക്കൾ തന്നെയല്ലേ അങ്ങനെ ചിന്തിക്കുക
അങ്ങനെ ആവട്ടെ എല്ലാരും ഉം ഉം പെൺകുട്ടിക ണ്ടന്ന് വിചാരിച്ചിട്ട് നോക്കുന്നുന്ന് കരുതാം പ
പത്തണ്ണം ഉണ്ടായാലും നോക്കൂല ഞങ്ങള അടുത്തൊക്കെ ദാ പത്ത് മക്കളെ പ്രസേഹിച്ച് ആരാര നോ കൊണ്ടുന്നുള്ള വാശി മല്
ആഹ് അത്രേയുള്ളൂ ഇപ്പൊ ഒന്നാണെങ്കിലും നല്ലത് ആഹ് ഒന്നാണെങ്കിലും അവര് നന്നായിട്ട് നോക്കും
ആഹ് അത് ശരിയാണ് കാരണം ഞാൻ അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളരു ചിന്ത വരും
അത് വരും മറ്റേത് ആഹ് പത്തെണ്ണം അത് എങ്ങനെ നോക്ക മറ്റേ ഞാൻ നോക്കിട്ട്ഇല്ലങ്കിൽ മുള്ളവർ നോക്കല്ലോ അതോണ്ട് അവർക്ക് നോക്കിക്കൂടെ എന്ന ചിന്താഗതി ആകെനാശത്തിലേക്ക് എത്തുന്നത് ഈ ചിന്താഗതികളാണല്ലോ
അതെ അത്ര തന്നെയുള്ളൂ
അതാണ് അങ്ങനെയൊക്കെയാണ് അത് ഞാനിപ്പ ഇന്നലെ അവിടെ കാണാൻ പോയപ്പോ എന്താ അവസ്ഥാന്ന് അറിയോ ഓരോ നേര ഓരോ നേരത്ത് ഓരോര്ത്തര് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കുക
അന്റെ ഉമ്മാക്കല്ലേ ഈ പറയണെ
അല്ലല്ല പൊറത്ത്
ആഹ്
ഞങ്ങള അയൽവാ അയൽവാസി അയൽ വ അയൽ ബക്ക ത്ത് അങ്ങനെയായിരുന്ന് പത്ത് മക്കളെ പ്രസവിച്ചു നോക്കി ഉണ്ടാക്കീല അതൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് ഭക്ഷണ കണാത്ത കാലത്താണ് അവര് അവരെ നോ ക്കി ഇണ്ടാക്കി വളർത്തിയത് ആഹ് ആൺ കുട്ട്യളും ഉണ്ട് അഞ്ച് ആണും അഞ്ച് പെണ്ണും ഒക്കെ ഉണ്ട് തോന്നണുണ്ട് പെൺകുട്ട്യക്ക് പിന്നെ എന്തായാലും എപ്പോഴൊന്നും ഇപ്പോ സ്വന്തം വീ ട്ടില് ഒന്ന് വന്ന് നിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഈ മരു മക്കളല്ലേ അവർക്ക് ഒരോ മാസം ഒരോര്ത്തര് നോക്കി നട ത്ര നല്ലതാ അതും നോക്കാൻ വയ്യ ഒറ്റ വീട്ടില് തറവാട്ട് വീട്ടില് ഒറ്റപ്പെട്ട് നിക്കാന്ന് പറയില്ലേ
ഏഹ് അങ്ങോട്ട് ഒറ്റ ഇങ്ങോട്ട് ഓരോരുത്തര് ഇങ്ങനെ കൊടുന്ന് കൊടുക്കേ
ആഹ് ഭക്ഷണം കൊടുന്ന് കൊടുക്കുക എന്നിട്ട് അവരങ്ങനെ നോക്കുക
ഓഹ് അതൊക്കെ നമുക്ക് കാണുമ്പ തന്നെ ഒരു എടങ്ങേറ അല്ലേ
ഏഹ് അതല്ലേ ഒന്നും ഇല്ലാത്ത നാട്ടാര് നോക്കും ഇതിപ്പോ നാട്ടാര് നോ
അതണെ അതന്ന അത് കേണുമ്പോ തന്നെ നമുക്ക് എടങ്ങേറാണ് എല്ലാരും ഉണ്ടായിട്ട് ആരില്ലാത്തൊരവസ്ഥ
ആഹ് ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഒറ്റപ്പെട്ട അവസ്ഥ അത് പിന്നെ അനുഭവിച്ച അനുഭവിച്ചുറങ്ങുന്നെ അതിന്റെ ഒരു ഇത് വില മനസ്സിലാവുള്ളു
പിന്നെന്താ അതാണെ അനുഭവിച്ചോർക്ക്ന്ന് പറഞ്ഞാ പിന്നെ എന്താ വെച്ചാല് എന്താറിയോ
അല്ല ഒരാള് സ്നേഹള്ളങ്കിൽ ഞാൻ വിളി ഞാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു ഒരു മോനും മുന്നോട്ട് വരുന്നില്ല നിങ്ങളാരും നോക് ഞാൻ എന്റെ കൂടെ നോക്കിക്കോളാംന്ന് പറയാനൊരു നല്ല സന്മനസ്സ് അതിൽ ആർ ക്കുംല്ലല്ല് ആഹ് അത്രയൊന്നും ഇതാക് ക്കിയിട്ട് ഇത്തിരി മക്കളുണ്ട് നാലഞ്ച് മക്കള് അത് അപ്പറം വീട് വെച്ചിട്ട് ഈ തറവാട് വീടിന്റെ വ് അതിലിങ്ങനെ ജീവിക്കുന്നവര് ഈ ആശുപത് അത്രയും വല്യ സന്മനസ്സ് ആർക്കും ഇല്ല എന്നുള്ളത്
ഇണ്ടങ്കിലും ഇല്ലെങ്കിലും അവനവന്റെ പെറ്റമല്ലേ എന്നുള്ളൊരു ബോധം ഒറ്റ ബോധം ഉണ്ടായ മതി പൈസ ഇണ്ടോ ഇല്ലേന്നുള്ള ഒന്നും നോക്കൂല നോക്കാൻ മനസ് ഇണ്ടെങ്കില് വേറെ എവിടേം നോ പോവൂല
ആ സാഹചര്യത്തിൽ നോക്കാൻ തന്നെ ആളുവേണം
ആഹ്
അല്ലതെ ആരും ഇതാവില്ലല്ലോ
അതന്നെ
പിന്നെ അതക്ക തന്നെണ് ഇപ്പ എല്ലാര് ത് ഇനി അങ്ങോട്ടുള്ള അവസ്ഥേലും അങ്ങനെ തന്നെ ആയിരി
കുറേ ഉണ്ടായിട്ടും വല്യ കാര്യം ഒന്നുംല്ലാന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ ഉള്ളൊച്ചെങ്കിലും മാറി മാറി നിന്നോളും ഇഞ്ഞി ഒന്നേ ഉള്ളൂച്ചെങ്കില് കജ്ജ്ണ മാരി വന്ന് നോക്കും
നോക്കിക്കോളും അത് ശരിയാ ച്ചാ ഒന്നാണെങ്കിലും മറ്റു നല്ലേൽക്കന്നെ ഇതാവണം ഇല്ലെങ്കി പിന്നെ കഥ വേറെക്കാരം അത്ണ്ടാവില്ലന്ന് പറയാ
പെണ്ണു ഒരു ഒറ്റ ആണോ അല്ലെങ്കിൽ ഒരു ഒറ്റപെണ്ണോഅതൊന്നുണ്ടായിട്ടൊന്നും കാര്യല്ല കൊറേണ്ടായിട്ടും കാര്യല്ല അയ്നൊക്കെ
എന്ക് എന്താന്ന് വെച്ചാൽ ഒരാൺമക്കൾ ഇല്ലായിട്ട് വിഷമിക്കുന്നുണ്ടാകും ചേലോൽ മ മക്കളെല്ലായിട്ട്താ അവസ്ഥ ഇത് രണ്ട് ആണെങ്കിലോ ഇങ്ങനത്തെ അവസ്ഥകളുയിരിക്കും പിന്നെ
ഒരിക്കലും നമ്മുളെ മ ക്കളേന്ന് കരുതിയിട്ട് നമ്മള് അങ്ങനെ ങ്ങട്ട് ഇതായി പോകാനന്ന് വരും ഓലൊരു കരക്ക് എത്തിച്ന വരെ ഓലെ ഇതാക്കി കൊടുക്ക അത് കഴിഞ്ഞാൽ പിന്നെ ഓലെ പാട്ടിനു വിടണം. പിന്നെ നമ്മള് മക്കള്ന്ന് കരു തി ഇരുന്ന അങ്ങനത്തെവർക്കൊക്കെ പറ്റിട്ട്ന്നെള്ളൂ
ആഹ് ആഹ് അതാണ് സംഭവം ചായകുടിച്ചോന്നട്ട്
ഇങ്ങട്ട് വിളിച്ചതാ അങ്ങട്ട് വിളിച്ചതാ
ഞാൻ ചായകുടിക്കാൻ പോണ്ട്ട്ട്ല്ല ഞാൻ പിന്നെ വരട്ടോ
ആഹ് ആയിക്കോട്ടെ ന്നാ ശരി